ഉ ഹലോ
കേക്കാൻ പറ്റുന്നുണ്ടോ
ആ കേ ആ ഇപ്പൊ കേക്ക ഇടക്ക് കേക്ക സ്റ്റക്ക് കട്ടായിട്ട കേക്കുന്ന കേക്കാവോ?
ആഹ് എനിക്ക് ഇപ്പം ക്ലിയാറയിട്ട് കേൾക്കാം റേഞ്ച്ന്റെ നെറ്റിന്റെ വല്ല പ്രശ്നം ആയിരിക്കും കേക്കുന്നില്ല
ആഹ് ഇപ്പൊ കേക്ക ഇപ്പ കേക്കാം
ഹലോ ഇപ്പൊ കേക്കാവോ ആ ചെല റേഞ്ചിന്റെ പ്രശ്നം ആ റേഞ്ച്ന്റെ പ്രശ്നം കൊണ്ടായിരിക്കും സ്റ്റക്ക് ആയിട്ട് തോന്നുന്നേ കേക്കുന്ന ആ എന്തെടുക്കായിരുന്നു..
ഞാനിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരി ഇരിക്കുവായിരുന്നു ഫുഡൊക്കെ കഴിക്കാനുള്ള ടൈം ആയി വരുന്നു
ആഹ് ആ ആഹഹ ആ ഇന്നെന്താ സ്പെഷ്യൽണ്ടോ സണ്ടേയല്ലേ
ഇന്ന് സൺഡേ ആയിട്ട് ചിക്കൻ വാങ്ങിച്ചരുന്നു അപ്പോ നമ്മൾ എല്ലാഴ്ചയും ഞായറാഴ്ച ചിക്കൻ വാങ്ങിക്കും
ഡേയ്ലി ചിക്കനാ അല്ല എല്ലാ സൺ‌ഡേ ചിക്കൻ കഴിക്കോ
എല്ലാ സൺഡേയും
ആഹഹാ അല്ലാതെ മറ്റേ ആർ എന്ത ഇറച്ചിയുള്ള മീൻ ഒന്നുല്ല
മീൻ വാങ്ങിക്കും മീൻ നമ്മള് എല്ലാ ദിവസവും മീൻ വാങ്ങിക്കല ഇവിടെ വീട്ടില് മീന ഇല്ലാതെ ചോറ് കഴിക്കാൻ ആർക്കും പറ്റത്തില്ല ഇപ്പോ എല്ലാ ദിവസം മീൻ വേടിക്കും എല്ലാ ദിവസോം എപ്പോളും മീനല്ലേ കഴിക്കുന്നത് അതുകൊണ്ട് ഞായറാഴ്ചകളില് ചിക്കൻ വാങ്ങിക്കും
അല്ലാതെ ഇറച്ചിയൊന്നും വാങ്ങിക്കത്തില്ലേ ബീഫോ മട്ടണോ അങ്ങനെയൊന്നും വാങ്ങിക്കാറില്ല
ബീഫ് വാങ്ങിക്കും പക്ഷെ ബീഫ് ഇവിടെ എനിക്ക് ബീഫ് അലർജിയാ അതുകൊണ്ട് ബീഫ് ഇപ്പോൾ അധികം അങ്ങനെ വാങ്ങിക്കാറില്ല പിന്നെ മട്ടൺ നമ്മള് മേടിച്ചിട്ടേയില്ല ഇല്ല മട്ടനോട് ആർക്കും വല്യ താല്പര്യം ഇല്ല
അതെ ഞങ്ങൾ ഇവിടെ ഇടക്കൊക്കെ ലുലൂല് പോകുമ്പോ ഇടക്ക് സൺണ്ടേൽ ഈ ഷോപ്പിങ്ങിന് വേണ്ടിട്ട് ലുലൂല് പോകുമ്പം പോയി മട്ടൺ വാങ്ങിക്കും അല്ലാതെ ഈ കടകളിൽ നിന്നൊന്നും അങ്ങനെ മേടിക്കത്തില്ല ലുലൂല് പോകുമ്പം അവിടെ ചെല്ലുമ്പോ അവർ ക്ലീൻ ചെയ്ത് തരും വൃത്തിക്ക് അതുകൊണ്ട് അന്നേരം നമ്മളെവിടെ മേടിക്കാപിന്നെ ഇവിടെ ഇപ്പം ഇന്നാണ് ഇന്നലെ വൈകുന്നേരം മുന്നെ ബീഫ് വാങ്ങിച്ചു ഇവിടെ എല്ലാവർക്കും ബീഫ് ഇഷ്ട ചിക്കൻ ന്ന് പറഞ്ഞാൽ എനിക്കും കുഞ്ഞിനും മാത്രമേ ഉള്ളൂ- ചിക്കനോട് പ്രിയം- ഞങ്ങൾ രണ്ടു മാത്രേ ചിക്കൻ കടിക് ചിക്കനോടിച്ചിരി പ്രിയള്ളു അപ്പം മിക്ക ഏടക്കൊക്കെ ഇങ്ങനെ- മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാശം- മാത്രം ചിക്കാൻ മേടിക്കും പിന്നെ സൺഡേസിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ ബീഫും മേടിച്ചോണ്ടവരും-
ഉ ഇവിടെ എല്ലാർ ക്കും ചിക്കൻ എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര ഇഷ്ട അപ്പൊ അതുകൊണ്ട് നമ്മള് ഞായറാഴ്ചയെല്ലാം മാക്സിമം മേടിക്കാൻ നോക്കും- പിന്നെ ഈ ലുലു എന്നൊക്കെ വാങ്ങുമ്പോ എളു പ്പ ഉണ്ടല്ലോ ക്ലീൻ ചെയ്ത് വെച്ച അത് മാത്രമല്ല അതിന്റെ ഈ ഫുള് മസാലസഹിതം- തംവേടി ക്കാൻ കിട്ടല്ലോ ഇപ്പൊ ചെന്ന് വെച്ചാ മാത്രം മതിയല്ലോ-
അല്ല ഞാന അങ്ങനെ മസാല പെരട്ടിയത് വാങ്ങിക്കത്തില്ല- ഞമ്മ അല്ലാതെ മേടിച്ചോണ്ടോണ്ത് എന്താന്ന് വെച്ചാൽ കാര്യംന്ന് വെച്ചാ ഈ മട്ടന ആണെങ്കി ഉപ്പ് പിടിക്ക ത്തില്ല- അങ്ങനെ ഒരു കാര്യവൊണ്ട് അപ്പം ഉപ്പ് നമ്മൾ എത്ര ഇിട്ടെന്ന് പറഞ്ഞ ഞാലും ഇതേല്- ആയേ നമ്മള് മെയിനായിട്ട് മേടിക്കുന്ന മറ്റേ നമ്മുടെ തലയുണ്ടല്ലോ മട്ടന്റെ തല- ആ മട്ടന്റെ- തലയും പിന്നെ കാല് ഭാഗും അപ്പൊ ഈ തലയിട്ട് നമ്മൾ വേവിക്കുന്ന സമയത്ത് ഉപ്പ് പിടിക്കത്തില്ല- ആ അപ്പൊ അതുകൊണ്ട് പിന്നെ മ തലഅവിടെ- പരട്ടീട്ട് മേടിച്ചാലും എങ്ങനാ നമ്മള് അരച്ച് നമ്മള് ചേർക്കുന്ന പോലെ ആകുവൊ കുരുമുളകൊക്കെ അരച്ചു ചേർക്കുവ- അപ്പൊ അതുപോലൊന്നും അവര് ചേർ ക്ക്വേലല്ലോ? അവരെല്ലാം പൊടി യക്കെഇട്ടിട്ടല്ലേ? അതൊണ്ട് അതുകൊണ്ട് ഞങ്ങള് ഏ- റോ ആയിട്ട് വാങ്ങിച്ചുകണ്ടരും പിന്നെ തൊലിയല്ലാം കളഞ്ഞായതുകൊണ്ട് വാഷ് ചെയ്തെടുത്താമതി നല്ലപോലെ- എന്നിട്ട് നമ്മളല്ലാതെ കുക്കറിനകത്തിട്ട് നല്ലപോലെ വേ വിച്ചെടുക്കും-
മട്ടന്റെ തലയൊക്കെ കഴിക്കുംല്ലേ വേവിച്ച് -
അത് നല്ലതാണ് മട്ടൻ്റെ- തലയാണ് അ കൂടുതല് നല്ലത് മട്ടന് എല്ലാ ഭാഗവും നല്ലതാ മട്ടന് ആ
പറയും സൂപ്പൊക്കെ പക്ഷേ എനിക്കെന്തോ അത് അത് ആ തലയൊക്കെ കഴിക്കുന്നെച്ച് ഞാൻ മീൻ്റെ തല പോലും കഴിക്കാറില്ല.
അതെയ അല്ലാ പക്ഷെ നമ്മക്ക് ക്ക് മറ്റേ ആ നമ്മടെ എല്ലിനൊക്കെ നല്ലതാന്ന് കേട്ടിട്ടുണ്ട് മ ട്ടനൊക്കെ ഉം എല്ല് പിന്നെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂടുക്കെ ചെയ്യു ആ കേട്ടിട്ടുണ്ട് ആ പ്പ അങ്ങന ഇപ്പ ഇവടെ ഞാൻ മട്ടൻ ഈ ബിരിയാണി മട്ടൻ ബിരിയാണി ഒക്കെ കഴിക്കൊള്ളായിരുന്നു അദ്യം പിന്നെ കല്യാണം കഴിഞ്ഞ് കഴഞ്ഞ പിന്നാണ് മട്ടം കറിയും തലയൊക്കെ കഴിക്കാൻ തൊടങ്ങിയത്. ആ അയിന് മുമ്പ് നമ്മളെ ബി രിയാണി മട്ടൺ ബിരിയാണി ന്ന് പർഞ്ഞാല് ഇത് പോലെ കഷണല്ലേ കിട്ടുന്നൊള്ളൂ മാംസല്ലേ കിട്ടത്തൊള്ളൂ അല്ലാതെ ഈ തലയൊന്നും അങ്ങനെ കിട്ടത്തില്ലായിരുന്നു ഇവിടെ വന്ന കഴിഞ്ഞ് ഇവിടെ എല്ലാരും അമ്മ കഴിക്കത്തില്ല ഇവിടുത്തെ അമ്മ കഴിക്കത്തില്ല പക്ഷെ പപ്പായും ആ ഹസ് ബന്റും ആ.. പിന്നെ സിസ്റ്റർലോയും എല്ലാം അവരെല്ലാം കഴിക്കും അപ്പൊ അതുകൊണ്ട് അവര് സൂപ്പില്ല കറി മറ്റാ ചെയ്യാറ് കറി വെച്ചാ തന്നെ
ആ
അത് അന്നരത്തേക്കേ ഉള്ളു അപ്പഴത്തേക്ക് തീരും അത്രക്ക് ഫാൻസ മട്ടൻ കറി വെക്കാന് കറി കറിക്ക് കറി വാങ്ങിച്ചാല് രുചി കൂടും പിന്നെ ബീഫ് പിന്നെ ഇന്നലെ വാങ്ങിച്ചോണ്ട് വന്നത് കൊണ്ട് ഇന്നലെ വൈകിട്ട് തന്നെ കറി അങ്ങ് വെച്ച് അതുകൊണ്ട് ഇന്ന് രാവിലെ പണി കെറവുണ്ടായിരുന്നു ഇവിടെ കറി വെച്ച് വെക്കുമ്പം നമുക്ക് തലേ ദിവസത്തെ എല്ലാം ചെയ്ത് വെച്ചാന്നാണ് പിന്നെ ഞാനാണെങ്കി ആ രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഞാൻ സത്യം പറഞ്ഞ എനിക്ക് രാത്രി ഞാൻ എത്ര മണി വേണലും ഇരിക്കും എനിക്ക് പക്ഷെ രാവിലെ എാഴുന്നക്ക
രാവിലെ എഴുന്നേക്കാൻ മടി ആ എനിക്കും അങ്ങനെതന്നാ
മൂങ്ങയാന്ന് പറയും ഞാൻ മൂങ്ങയെ മൂങ്ങടെ ജന്മമാന്ന് എന്നു വച്ചാ മൂങ്ങ ഒക്കെ രാത്രിയിലല്ലേ കൂടുതലും ആക്റ്റീവ ആയിട്ടിരിക്കത്തുള്ളൂ പകൽ സമയത്തുറക്കല്ലേ അതുകൊണ്ട് ആ എന്നോട് പറയും മൂങ്ങായാ നീ മൂങ്ങയുടെ ജന്മമാന്ന് പറയും എപ്പോഴും
ഞാന് പണ്ടേ അങ്ങനെ എനിക്ക് രാവിലെ എഴുന്നേ ത്രി എനിക്ക് എത്ര നേരം വേണെങ്കിലും ഉറങ്ങാതിരിക്കാൻ പറ്റും പക്ഷേ പകല് പറ്റത്തില്ല അപ്പം പണ്ടേ എല്ലാവരും പറയുമ്പോൾ ഞാൻ വിചാരിച്ച് വലുതകുമ്പോ മാറുവായിരിക്കും കുറച്ചൂടെ വലുതാകുമ്പോ മാറുന്നൊക്കെ പറയും പക്ഷേ എപ്പോഴും അങ്ങനെതന്ന രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയ
അപ്പൊ എന്റെ അമ്മ പറയാ പിന്നെ ഞാൻ പകലുണ്ട് അതായത് പകലുണ്ടാവുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പകൽ സമയം ആയിരിക്കും രാത്രിയും രാത്രി സമയം പകലും ആയിരിക്കുന്ന് പറയും. അതായത് നമ്മള് പകൽ സമയത്ത് ഉണ്ടാകുമ്പോ നമ്മള് ഉറക്കം ആയിരിക്കും. ഫുൾ ടൈം പകല് കിടന്ന് ഉറങ്ങുന്ന് എന്നിട്ട് രാത്രിയിലായിരിക്കും ആക്റ്റീവ് ആവുന്ന ആഹ് അതുകൊണ്ടായിരിക്കും ഞാൻ രാവിലെയായിരുന്നു അതുകൊണ്ടായിരിക്കും എപ്പോഴും പറയും പകലുള്ളത് കൊണ്ട് അങ്ങനെ വരുന്ന പക്ഷെ രാത്രി അന്ന് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന് അറിയാവോ മാക്സിമം കൂട്ടാനുള്ളതെല്ലാം അങ്ങ് അരിഞ്ഞങ്ങ് വെക്കും അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് കേറ്റും അതായത് രാത്രി നമ്മള് ഫുൾ ആകറ്റീവ് ആണല്ലോ ആ ആക്റ്റീവ് ആയിരുന്ന ടൈമിൽ ഫുള്ളെ കഷ്ണങ്ങളെല്ലാം ഞുറുക്കാനുള്ളതും തേങ്ങയാണെങ്കിൽ തന്നെ ചിലപ്പം ഒരാഴ്ചത്തേക്കുള്ള തേങ്ങ ഞാൻ തിരകി നമ്മുടെ ഫ്രിഡ്ജിന്റെ ഫ്രീസറിനകത്ത് കയറ്റി അങ്ങ് വെക്കും അപ്പൊ പിന്നെ നമുക്ക് ആവശ്യമുള്ള എടുത്താതി
ഒരാഴ്ചത്തേക്കുള്ളത് ഇരുന്നോളൂ ഫ്രീസറില്?
ഇരുന്നള്ളും ഫ്രീസർ. കാരണം നമ്മള് ഡെയിലി എടുക്കുന്നുണ്ട്. മനസ്സിലായോ? നമ്മള് ഡെയിലി എടുക്കുമ്പോഴത്തേക്കും. പ്പ ശനിയാഴ്ച ഒക്കെ ആകുമ്പോഴത്തേ. ക്കും
ഒരാഴ്ശത്തേക്കുള്ളത്‌ന്ന്‌ പറയുമ്പോ ഒരുപാട് ഇരുന്ന് തിരുമണ്ടേ?
ഒരുമിച്ച് ഞാൻ മാത്രല്ല. ഞാൻ മറ്റുള്ളവരെ കൊണ്ട് തിരിമ്പിപ്പിക്കും.
ഓ ഓ.
എപ്പാ ത്തരും പിന്നെ ഞാനാണേലും ഞാൻ ഇങ്ങനെ എളുപ്പമാ അത്. ചെയ്ത് ചെയ്ത് ശീല ആയത് കൊണ്ടായിരിക്കാം. മൂന്നാല് എണ്ണ ഒക്കെ ഒരുമിച്ചി അത് ബാക്കി വര്ണ പപ്പായ കൊണ്ട് തിരുന്നിക്കും കൈ കഴിക്ണ സമയത്ത്. അങ്ങനെ. അപ്പം അത് പിന്നെ അരിഞ്ഞ് വെ ക ക്കെ പിറ്റേ തലേ ദിവസത്തെ - പിറ്റേ ദിവസത്തേക്കുള്ള തോരനൊക്കെ ഉള്ളത് അരിഞ്ഞങ്ങ്- അരിഞ്ഞ് പെറക്കി അങ്ങ് വയ്ക്കും അങ്ങനൊക്കെ ഉണ്ട് പിന്നെ വെളുത്തുളളി ഒന്നും പൊളിക്കത്തില്ല അതൊക്കെ തലേ ദിവസം ഞാൻ കണ്ട് കഴിഞ്ഞ വർഷം ഞാൻ നേരത്തെ ഇങ്ങനെ വയ് - നമ്മുടെ വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് വെളുത്തുള്ളി ഇഞ്ചി പൊളിച്ച് ഫ്രിഡ്ജിൽ വെക്കുയിരുന്നു സ്റ്റോർ ചെയ്ത് വെക്കുവായിരുന്നു അന്നേരം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടില്ലേ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊളിച്ചു വെക്കുമ്പോ അതിനക ത്ത ബാക് ടീരിയസ് ഒണ്ടാകും അസുഖം വരും എന്നൊക്കെ അപ്പൊ പിന്നെ ഞാൻ ഓർത്ത് അയ്യോ എന്നാ പിന്നെ അങ്ങനെ ചെയ്യണ്ടാന്ന്ർന്നു അഴുക്കാവന്ന് പക്ഷെ വെളിൽ വെച്ച കഴിഞ്ഞ പ്പം വെളിവെക്കുമ്പം ഇത്‌ അങ്ങ് ഒണങ്ങിപ്പോവാ ഇങ്ങനെ ചുങ്ങി
ഉം ഉം ഇപ്പൊ പക്ഷെ ഈ എല്ലാത്തിനും വെളുത്തുള്ളി പൊളിക്ക ക്കുന്നതിനും ചപ്പാത്തി കൊഴക്കാനും ഒക്കെെള്ള ഈ സാധനങ്ങളുണ്ടല്ലോ ഈ മിക്സിയുടെ കൂട തന്നെ അങ്ങനെയുള്ള ഒരു
ഉണ്ട് അത് പ്രീതിയുടെ പ്രീതിയുടെ മിക്സി ക്കതിനാത്ത് മാവും കൊഴക്കാം
ഉം ഹ് ഇപ്പൊ എല്ലാത്തിനും ഉണ്ടോരോ ലോ
ഉണ്ട് ഓൾട്ടർനേറ്റീവ്സ് അതെ പക്ഷെ നമ്മളെ പണ്ട് വരെ ഇതിപ്പോ ഞ ഇവിടെ ഇരിക്കുന്ന മിക്സിക്ക് ഒത്തി ഞങ്ങളെ എന്റെ കല്യാണക്ക ഒത്തിരി വർഷ ആയതന്ന് ഇവിടത്തെ അമ്മ പറയും ന്നേക്കാം പ്രിതി ടെ മിക്സിയാ നല്ല മിസിയാ
ഞങ്ങടെ വീട്ടില് വർഷ എന്റെ കുഞ്ഞുന്നാള് തൊട്ടുള്ള മിക്സിയാ ഇത് ഈ നമ്മളിപ്പ കടയിന്ന് ഇപ്പ മേടിക്കുന്ന സാധനങ്ങള് മിക്സിയൊക്കെ പെട്ടെന്ന് പന്നലായി പോവും പക്ഷേ പണ്ടുതൊട്ടെയുള്ള സാധനം ഒരു കുഴപ്പമില്ല അതോവിടെയിരിപ്പൊണ്ട്
അതെ അത് അത് ഇപ്പോഴും പറയും അത് കുക്കുമോന്റെൊക്കെ കുഞ്ഞിലേ ഉള്ളതന്ന് പറയാച്ചാ എന്റെ ഹസ്ബൻഡിന്റെറെ ഒക്കെ ചെറുപ്പത്തില അവര് വാങ്ങിച്ച ദാ ഇവിടെ വീട്ടിലേക്ക് വാങ്ങിച്ചാ അപ്പൊ അന്ന് വാങ്ങിച്ച ഇപ്പൊഴും ഒരു കേടില്ല പിന്നെ എടയ്ക്കെന്തോ ഒരു സ്റ്റ ക്കാവോ എന്തൊ ചെയ്തപ്പയിന് മേളിത്തെ സ്വിച്ച് ഞെക്കിയപ്പഴത്തേക്കു അത് റെഡിയായി അത് മാത്രുള്ളു അതിന് കമ്പ്ലെ എനിക്ക് ഇപ്പൊഴും ആഹ് പഴയ പാട്സ്കള് മൊ ആ വയറിന് പോലു ഒരു കൊഴപ്പൊയില്ല
സാധനങ്ങളാണ് ഇപ്പൊഴും ലാസ്റ്റ് ചെയ്യുന്നത് നമ്മളിപ്പൊ വാങ്ങുന്ന സാധനങ്ങളൊക്കെ കൂടിപ്പൊ ഒരു ഒരു വർഷം കഴിയുമ്പഴ് അപ്പോത്തേക്കൊക്ക അതടിച്ചോവും
സത്യവാ ഗ്യാരണ്ടി ഗ്യാരണ്ടി പറയുന്നവനു ഇപ്പന്നെ അത് തീരും പക്ഷെ ഇപ്പൊഴത്തെ പക്ഷെ പ്രീതിയുടെ മിക് മിക്സിക്കത്രെ ഇല്ലെന്ന് തോന്നുന്നു പിന്നെ പറയുന്ന പണ്ടത്തെ ഒഹ് ഫ്ലാസ്കിന്റെ കാര്യം പറയാരുന്നു ഇയ്യോ അതിന്റെ പേര് മറന്നോയ് ട്ടോ ഗ്ലാസി ചില്ലെന്ന പണ്ട് ചില്ലിന്റെ ഗ്ലാസ് മറ്റേ ഫ്ളാസ്ക് ഉണ്ടന്ന് പറയത്തില്ലായിരു ഓർമയുണ്ടോ അറിയാവോ
ഇല്ല ഞാൻ കേട്ടിട്ടില്ല
ആഹ് അകത്ത് ചില്ല് വരുന്ന ആഹ് ഫ്ലാസ്ക് ഒണ്ടെന്ന് പറയാരുന്നു അത് വർഷങ്ങളോളം ചൂട് നിക്കുവായിരുന്നു അങ്ങനെ നിന്ന് നിന്ന് ഒരുസ താരാണ് അയിന താഴെ വീണ് പൊട്ടിപ്പോയെന്ന് അ അകത്തെങ്ങാണ്ട് ചില്ലോ അങ്ങനെ എന്തോ ഒണ്ടന്ന് എനിക്ക് അതിനെ അറിത്തില്ല ഇവിടെ പറഞ്ഞ് കേട്ടിട്ട് ഉള്ളാരുവ അത് കഴിഞ്ഞ് പിന്നെ അത് അഴ്ക്കായിപ്പെയി അത് ആ എന്താരുന്നു അമ്മ പ്രസവിച് കിടന്ന സമയത്ത് എങ്ങാണ്ടോ ഒണ്ടായിരുന്നു അത് അ എന്റ ഹസ്ബൻഡ് അതായത് എന്റെ ഹസ്ബന്റ്നെ പ്രസവിച്ച് കെടന്ന സമയത്തെങ്ങാണ്ട് വാങ്ങിച്ച ഫ്ലാസ്ക് ആണ് പോലും അത് ആഹ് ആന്റാ ഹസ്‌ബന്റിന്റെ ഏഴോ എട്ടോ വയസ് വരെ അത് ഒരു കുഴപ്പോം ഇല്ലാതെ നിന്നന്ന് അത് കഴിഞ്ഞിട്ട് ആദ്യ കയ്യീന്ന് അത് വീണ് പൊട്ടിപ്പൊയി അത് കഴിഞ്ഞ പിന്നെ അതിന്റെ ചൂടു ഒക്കെ നിക്കാതായി പിന്നെ അത് കളയുവായിരുന്നു അസ്‌ത്രി ഫ്ലാസ്ക് പിന്നെ ഒത്തിരീയും അതിന് റ്റെഷം വാങ്ങിച്ചു അതിന് ശേഷം വാങ്ങിച്ച ഒന്നും അത്രേം നാള് ലാസ്റ്റെയ്തിട്ടി ല്ല എന്നൊക്കെ അമ്മ പറയുന്ന കേട്ടിട്ടുണ്ട്
ഓഹോ
അങ്ങനെ പറഞ്ഞു ഇവിടുത്തെ ഇപ്പോഴത്തെ ന്ന് പറഞ്ഞാ ഭയങ്കര വെലയുവാ സാധനങ്ങക്ക് എന്നാ ആ വെലയുടെ അനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവോ അതുവില്ല
അതും ഇല്ല അങ്ങനെയല്ല
ഉം പണ്ട് ഉഷേടെ ഫാനൊക്കെ ഇറങ്ങിയപ്പൊ ആദ്യം വന്ന സമയത്ത് ഉഷേടെടെ ഫാൻ ഉണ്ടായിരുന്നേ വീട്ടില് ഞാന വീട് വെച്ച സമയത്ത് അതെങ്ങാണ്ട് രണ്ടായിരത്തി യഞ്ചിലോ മറ്റോ ഞങ്ങ രണ്ടായിരത്തി അഞ്ചിലാ വീട് വെച്ചത് ആ സമയത്ത് ഏ ഫാൻ വാങ്ങിച്ചതാണെ അന്ന് അത് രണ്ടായിരത്തിയഞ്ചി വാങ്ങിച്ചത് അതിപ്പോഴും വീട്ടിൽ ഒരു കുഴപ്പവുമില്ലാതെ ഓടുന്നുണ്ട് ഇപ്പഴും അതിന് ഒരു പ്രശ്നവുമില്ല സൗണ്ടുകൂടിയില്ല കെട കെടാന്ന്
അതെ
അത്രയ്ക്ക് അത്രക്കിതായിട്ട് അതോടുന്നേ എന്നാ ആ ശരിയെടാ എന്നാ ഞാൻ എന്നാ നാളെ വിളിക്കാം കെട്ടോ ഓക്കേ